ഹലോ ആ കേൾക്കണില്ലേ
ഇപ്പൊ കേക്കണ്ട്
ഉം എന്തൊക്കെയാ വർത്താനടി
നല്ലെന്നെ അവടെയൊ
ഇവടെം പ്രത്യേകിച്ചൊന്നൂല്ല അങ്ങനെ പോണ്
ഫുഡൊക്കെഴിച്ചോ
ആഹ് ഭക്ഷണൊക്കെ കയ് കയിച്ചിട്ടില്ല കഴിക്കാ ഒരുങ്ങിട്ടൊള്ളൂ
ഏഹ് എന്തെന്ന്
ഇന്ന് പിന്നെ ന്താ പരിപ്പും കുമ്പളങ്ങേം കറിവെച്ചിട്ട്ണ്ട് കയപ്പങ്ങുപ്പേരിണ്ട്
അവിടേണ്ട കയ്പങ്ങുപ്പേരി
ഉം പിന്നെ സോയാബീന് പൊരിക്കണം വിചാരിച്ചിക്ക്ണ്ട്
ആഹ് ആഹ് ആഹ്
പിന്നെ അച്ചാറ്ണ്ട് നെല്ലിക്കച്ചാർ
ഏഹ് കൊറെ ആയോട്ടിട്ട് ആഹ് ഏഹ്
പിന്നെ അവിടെന്താ
ഇവടെ ചോറ്ണ്ട് അതേപോലെ ഏഹ് കയപ്പങ്ങുപ്പേരിണ്ട് ഒണക്കമീന്ണ്ട്
ഉം
പിന്നെ ഒരു കറീണ്ട് അരച്ചൊക്കെ കഴിഞ്ഞോ
എറച്ചി ആ എറച്ചിയയി കഴിഞ്ഞിക്കണ് ഇവിടെല്ല ഞങ്ങക്ക് ഇപ്രാശം തോന കിട്ടീട്ടില്ലല്ലോ
ഏഹ്
എല്ലാ പ്രാശ്യോം നല്ലോം കിട്ടലണ്ട് ഇപ്രാശം കുറച്ചാ കിട്ടിയത്
ഏഹ് കൊറച്ചാ ഏഹ്
ഉം
ഞങ്ങള് ഏഹ്
നിങ്ങൾതൊക്കെ കഴിഞ്ഞോയ്ച്ചാ
ഞങ്ങള്ത് ഇനികൊറച്ചും കൂടിണ്ട് ഇന്നലെ ഞങ്ങള് മിനിഞ്ഞാന്ന് മിനിഞ്ഞാന്ന് ഇതിണ്ടാക്കീന് കട്ട്ലറ്റ് ഇണ്ടാക്കീനി
ഏഹ് അങ്ങനെണെ അര- താക്കിയിമ്മച്ചിയോ അതോ
ആഹ് ഉമ്മേച്ചി ഞാനുംകൂടികൂടിയാണ് ണ്ടാക്കി
എന്നാ പറഞ്ഞൂടാ അയ്റ്റെ റെസിപ്പി അങ്ങനെക്കെണ്ടാക്കിയെ പറയ്
അത് ഞാൻ കൊറെ സാനങ്ങളരിഞ്ഞൊടുത്തൊക്കൊയിനി ഇങ്ങനെ കറിവെ- പിന്തെല ഉള്ളി
ഉള്ളി ഉം അതൊക്കെ വഴറ്റിണ്ടാവുംല്ലേ ആഹ് ചിക്കൻ കട്ലേറ്റ് ഉണ്ടാക്കും കോയിന്റെ കട്ലേറ്റ് ഉണ്ടാക്കും പോലെ നെയക്കാര അതിന് പറ ഭങ്കരം ചിക്കൻനാണ് അല്ല ഇറച്ചിയണെന്നുള്ളത്
ആ അരച്ചിയാണ് അത്രേ ഉള്ളോ
ഉ അത്രേ ഉള്ളു ആ
പിന്നെ മുട്ടി മുട്ട ഇതാക്കി പിന്നെ ബ്രെഡ്
ആ
അയലൊക്കെ ആക്കിയണ്ട്
ആ ഞാൻ ഇന്നലെ വീട്ട് പോയിനി ഇന്നലെ ആ അവിടെ ബി ബിരിയാണി വെക്കുകയാണ് പറഞ്ഞുങ്ങാണ്ട് അപ്പോ രണ്ടാങ്ങളാരും ബിരിയാണി വെച്ചന്ന് പറഞ്ഞങ്ങനെ പോ പോയി അവിടുന്ന് കഴിച്ചു പോന്നു ഇന്നല പിന്നെ ഇന്നലെ അങ്ങാട്ട് പോയി
ഏ ഇന്നല്ലേ ന്നിട്ട് ഇന്നലെ തന്നെ വന്നോ
ആ ഇന്നലെ രാത്രി തന്നെ വന്നു ഒരു പള്ളിന്നൊക്കെ തിരിഞ്ഞാറ് രണ്ടര ആ ടൈം ആ സമയത്ത് പോയിക്കാണ്ട് തിരിച്ചു പോന്നു
ആ ആ
രാത്രി പത്ത് മണിയായിന്നു തിരിച്ചെത്തിയപ്പം
ആഹ് ആ
ഇവിടെയാണെങ്കി മോട്ടറും കേടാണ് വള്ളം ടക്കണില്ല വേ കോയൽ കെണറല്ലേ
ആ മോട്ടർ എങ്ങനെ കേടന്നേ
എന്തറിയില്ല ഞാന് അതിന്റെ മുന്നേ രണ്ടു ദിവസം പെരുന്നാളിന് പോയി നിന്ന് വന്നപ്പോ എന്താ പിന്നെ ടാങ്കിലെ വള്ളം എടുത്തപ്പം നമ്മളെ ചായ പാല് റന്ന് ചായ ഒഴിച്ചമാതിരി ആ കളറ് അപ്പം ഞ വിച്ച് എന്തത് വെള്ളത്തിന് കളറ് അപ്പ ഇതുവരെ അങ്ങനെ ണ്ടായിട്ടില്ല അപ്പഉപ്പാനോട് ഉപ്പനോട് ഞാൻ ചോദിച്ചു എന്താ ഈ വെള്ളത്തിന് ഇങ്ങനെ കളറ്ന്ന് അപ്പം പർഞ്ഞ് അത് മോ ടാങ്കിലെ വെള്ളം ആ ചളിക്കാറുന്നാന്ന്‌ അങ്ങനെ അന്ന് അങ്ങനെ നിന്ന് പിറ്റേന്ന് എന്താ പിറ്റേന്നും വെള്ളം അടിച്ചപ്പോൾ ആ കളറ് ഡ്രസ്സൊന്നും അലക്കാനും വയ്യ ഒന്നിനും വയ്യ പ പാത്രം കഴികിയാൽ തന്നെ വേറെ വെള്ളം കൊണ്ട് അങ്ങനത്തെ ചളി വെള്ളം കളറ് ബാത്റൂമിലൊക്കെ മ് ടോയ്ലറ്റിലൊക്കെ അങ്ങനെ
ഏ
അപ്പം പിന്നെ ഞാൻഇപ്പനോട് പറഞ്ഞു ന്നാ നമ്മള് കെണറ്റിലെ പിന്നെ വെള്ളത്തിന്റെ ഇതാണോ ടാങ്കിന്റെ ഇതാണോ അറിയാൻ മോട്ടറ് ഇട് ന്ന് പറഞ്ഞു മോട്ടറിട്ട് നോക്കുമ്പോ മോട്ടറ് വെള്ളം എട്ക്കണില്ലാറഞ്ഞു പോണ്ടി വന്നപ്പോ ഞാനങ്ങനെ പോയി പിന്നെ ഇവിടുത്തെ മോട്ടറ് അങ്ങനെ എല്ലാത്തിനും വിളിക്കണ ഓനെ വിളിച്ചപ്പം ഓൻ വന്നാണ്ട് നോക്കിയാണ്ട് വെള്ളം ഇട്ക്ക്ണില്ലാന ചളി കേറിനോ ആവോ മോട്ടറില് ചളി കേറിനോനാവോ ന്ന് പറഞ്ഞ്കാണ്ട് അങ്ങനെ നിക്കാണ് ഇപ്പൊ ഇഞ്ഞി വല്ല്യമോനും ഒ മക്കൾ രണ്ടാളുമ്പാട ഇപ്പേം പോയിട്ടുണ്ട് കൊയൽകെണറിൻ്റെ മോട്ടറല്ലേ ഒന്ന് പിടിച്ച് കുലിക്യോക്കിയാല് എന്താ സംഭവിക്കാറിയാൻ പോയിട്ടുണ്ട് മോട്ടർക്കൊക്കെ കറണ്ട്റ് ചെല്ല്ണ്ട് വെള്ളം ഇട്ക്ക്ണില്ല അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലിങ്ങനെ ക്കാണ്
അടുത്ത തോട്ടില് ക്കെന്നെ വള്ള
ആ തോ ട്ടിലൊക്കെ വെള്ളായിട്ട്ണ്ടാവും ഞങ്ങളൊന്നും പോയിട്ടില്ല വന്ന് ആ അമ്മളക്കൊപാടാ പോയത
ആ
ഒരു ഒരീസം പോയേന് ഇപ്പ ഈ മഴ മ് മഴത്ത് പോകാൻ പേടിയ നല്ല ഒലിവുണ്ടാവും അപ്പൊ നമ്മള് ഒലിച്ചു പോവും
അടെ ഇത് വെള്ളൊക്കെ നല്ല നല്ലണോ ആത്ത
വെള്ളം ആ നന്നായിട്ട് നന്നായിട്ട് ഇണ്ടാവൂല അയ്ന് മാത്രല്ല മഴ പെയ്തിട്ടില്ലല്ലോ
ആ ഇന്നലേം ഇന്നൊക്കെ കൊറച്ച് നല്ല മയയ്തില്ലേ
ആ ഇന്നലിം ഇന്നൊക്കെ എന്നാലും ഈ വേസ്റ്റുകളൊക്കെ അടഞ്ഞു കെടക്ക്‌ണതും അങ്ങനെയൊക്കെ ഇണ്ടാവൂലേ അതൊക്കെ പോയേന് ശേഷല്ലെ മ്മക്ക് വെള്ളത്തി ത്തിലറങ്ങാനൊരു ഇത് ഇണ്ടാവുള്ളൂ പോക്കൊക്കെ അവിടിം ഇവടിം ക്കെ തങ്ങി നിൽക്കും ഞങ്ങളെ ചെറുപ്പത്തിലങ്ങനെനി തോട്ട്ക്കൊന്നും അങ്ങനെ ഇതായിട്ട് ചെലപ്പം എല്ലാ ജീവജാലങ്ങള് ചത്തതും അങ്ങനത്തതും എല്ലാതും ണ്ടാവുവല്ലോ ഉം എല്ലതുണ്ടാവല്ലോ തോട് വറ്റ് ആ വ റ്റി കടക്കുമ്പഴേ അപ്പോം അതൊക്കെ കുത്തി ഒലിച്ച് പോയിട്ട് ഞങ്ങള ക്കെ തോട്ട്ക്ക് ഇറങ്ങുള്ളൂ വെള്ളം നല്ല തെളിഞ്ഞിട്ട് ഇത് പിന്നെ വലിയ തോ ഇതാണല്ലോ
ആ അത് ല്ലേ ഒലിവ് ഇല്ലേ
അറിയില്ല ഞാൻ പോയി നോക്കിട്ടില്ലല്ലോ അവിടെ ഞങ്ങളാ കൊറച്ച് ദൂരല്ലേ എല്ലാരും ഒരാ എല്ലാരും പാട് ഉണ്ടാവുമ്പോ അങ്ങന അങ്ങനെ രസ റ്റ് പോവന്നല്ലാതെ ഒറ്റക്കൊന്ന് ഉം ഒറ്റക്കൊന്നും എങ്ങോട്ടും പോവില്ലല്ലോ
ഇവിടത്തെ കോളോം അങ്ങനെ തന്നെ
തന്നെ ഉം
എന്താ ഒന്നും കൂടി മഴയ്ത് ഒന്നു ഉസാറാവണം
ആ അപ്പളാണ് ആ വള്ളത്തിൻ്റെ ചൊറുക്ക് കാണല്
ആഹ്
പൂളില് വള്ള വള്ളത്തിന്റെ മാതിരി നിക്കു കുലേ അത്
നല്ല മഴയ്യണം
നല്ല മഴ പെയ്യണം
മ് മ്ഹ്
പിന്നെ എന്തൊക്കെയ
പിന്നെന്താ പണിയൊക്കെ കഴിഞ്ഞാ
നമുക്ക് വെള്ളത്തിൽ ആ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് വെള്ളത്തി ചാടാനേ ഒരു ദിവസം പോകാൻ വരൂണ്ടി പറയാ നമുക്കെല്ലാർക്കും ആട ഒരു ഒരുമിച്ച് ഒരു ദിവസം ചാടാൻ പോവാം
ആഹ് എല്ലാം കിട്ടണല്ലേണ്
ഉം ഇനിപ്പ ഇനിപ്പോ ഇനിപ്പ ആർക്കും ഒയിവുണ്ടാവൂല ഇനീ ഇപ്പൊ ഓണ വെക്കേഷൻ ഓണപ്പൂട്ട് വരേണ്ടി വരും അപ്പോഴൊക്കെ ഇത് ചാടാൻ പോവാനും പേടി ഉം ഞായറാഴ്ചൊക്കെ ഒരുമിച്ച് പോകാം
ആഹ് ഡ്രസ്സൊക്കെടു ത്ത് വരണ്ടി വരും
ഉം. ഡ്രസ്സൊക്കെ ട്ത്ത് വര്ണ്ടിയേരും, ഡ്രസ്സൊക്കെ അവിടുന്ന് ചാടാനൊന്നും ചാടിട്ടിടാ പിന്ന ധരിച്ച് പോരാനൊന്നും ഒ ക്കട്ക്കണ്ടിയേരും. അല്ലെല് പിന്നെ വണ്ടി വാണം നമ്മളെ നമ്മള് നടക്ക ഉം ന ല്ലേ നമ്മളൊക്കെ
ആഹ് നടക്കാനൊള്ളതന്നെ ഉള്ളു വണ്ടിക്ക്
അല്ല നമ്മള് നനഞ്ഞ് ഇങ്ങനെ പോരു
ആഹ് അത്ണ്ട്. ആഹ് ആഹ് ആൾക്കാര് കാണുമ്പം.
ർദ, ഫർദ അയ്ന്റെ മേലെണ് ഇട്ത്തിട്ട് അങ്ങനെ ചെയ്ത
ആഹ് ഫർ ദണ്ടെങ്കി സുഖാ.
ഉം മാക്സി അയിച്ചച്ചാണ്ട് അല്ല ഫർദയിച്ചെച്ചാണ്ട് മാക്സിമൽ എറങ്ങാ മാക്സിമലെറങ്ങീട്ട് പിന്നെ പോര് രുമ്പം ഫർദട്ട് പോരാ, അപ്പം പിന്നെ നന നനവ് അറീല്ലല്ലോ, മറ്റങ്ങനെ ആൾക്കാര് കാണുമ്പം അതൊര്
ആഹ് മോശാണ് ആഹ്
ഇന്റെ അവിടെക്കെ പിന്നെ ഞങ്ങള പടിക്കകൂടെന്നെണ് തോട് പോണത് അത് നല്ല മഴ ഇതാ നല്ല വെള്ളം അപ്പ നല്ലം ചാടാ പിൻ വലിയ തോടല്ല വലിയ തോട് അത്രല്ല അത് ചെറിയ ചെറിയ തോടാ
ഏഹ് ചാടാനൊക്കെ പറ്റിയേക്കൂല്ലേ ആഹ്
മഴ വന്നാ ചാടാ ഇപ്പ ഇന് പണ്ടത്തെ മാതിരി ഞങ്ങളിന്ന് ചെറുപ്പകാലത്തെ മാതിരിയല്ല ഞങ്ങളൊക്കെ ചെറുപ്പത്തില് കാരണ മഴ പെയ്താ തോട്ടി അനോ വെള്ളം ഉണ്ടാവും അനോവും വെള്ളം ഇണ്ടാവും ചെയ്യും അത് കുറേ കാ അത് എന്താ വെച്ചല് കുറേ കാലം കഴിഞ്ഞിട്ടേ വെള്ളം പോവുള്ളു ഇനി അന്ന് പറഞ്ഞാ തോടിൻ്റെ വരമ്പ് കെട്ടലല്ലേ ഇനി മണ്ണ് അങ്ങനെ പിന്നെ പിന്നെ കൈതമുള്ള് അങ്ങനെ ഓരോ ഇത്ക്കിങ്ങനെ നിന്നിട്ട് വെള്ളം തടഞ്ഞു നിർത്തിരുന്നു അപ്പൊ അതൊക്കെ കരിങ്കലോണ്ട് കെട്ടിെടുത്തിട്ടേ മഴയാണ് പെയ്യുമ്പോ വള്ളം ണ്ടും അത് കഴിഞ്ഞ വെള്ളം ഒന്നായിട്ടാണ് പോകും ഉ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ പിന്നെ ആ ആ വള്ളം അങ്ങനെ മഴ പെയ്താൽ പിന്നെ പാടത്തിന്റെ അക്കരി ഇക്കരിയും കിടക്കാൻ കഴിയൂല്ല വരമ്പൊക്കെ മൂടിപ്പോയിട്ടുണ്ടകും അന്നൊക്കെ നെല്ലായിരുന്നു പാടത്തൊക്കെ ഉണ്ടാക്കീന അത് ണി നെല്ല് ക്കൊ ചേ രി ചാഞ്ഞു കിടക്കും
ആ ആ ആ
സ്കൂൾക്കൊന്നും പോകാൻ പറ്റില്ല ഇനി അങ്ങനെ ഇനി പപ്പൊക്കെ ഇപ്പ റോഡും പിന്നെ ഇപ്പം ഈ കെട്ട്കൊണ്ട് വെള്ളം ഇല്ല എന്താ ഇപ്പഴത്തെ പ്രശ്നംന്ന് വെച്ചാൽ ഒരു കുട്ടി തോട്ടക്ക് വീണാല് കുട്ടിആണ്ട് ഒഴകി പോകും എവിടെയ ഒരു മറ്റേ തന്നെ നമക്ക് എന്തെങ്കിലും ങ്കിലും ഒരു ഒരു പിടിത്ത് ആ ഒരു തടഞ്ഞൊ ഒരു പിടിത്ത് മൊത്തം കിട്ടിയാൽ ആ പിടിത്തെ പിടിച്ച് നിൽക്കുക ഇതിപ്പോ ഇഴത്തെ ഇപ്പോൾ തോടി ഇങ്ങനെ കിട്ടിയതൊണ്ട് പിടിച്ചേക്കാൻ കിയില്ല അങ്ങോട്ട് പോകവും
നല്ല ഒഴുക്കായിരിക്കും
ഉം നല്ലൊഴിക്ക അ അത ഞങ്ങളെ എൽ പി സ്കൂൾ അവിടെ തോട്ന്റെ വ വക്കിനാണല്ലോ ഇന്നാലും കേട്ടോ ഇത്ര കാലമായിട്ട് ഒന്നും സംഭവിച്ചില്ല ഇനി സംഭവിക്ക കാതിരിക്കട്ടെ അ യിന് മാഷന്മാര് അധ്യാപകരെല്ലാം ശ്രദ്ധ ചെയ്യും ഇപ്പൊ പിന്നെ കെട്ടൊക്കെ മതിലൊക്കെ കെട്ടി
ആ ചാടാ ടാനും
ഇപ്പ പിന്നെ മതിലൊക്കെ കെട്ടി അഴിയും ഇതൊക്കെ വെച്ചൊണ്ട് പിന്നെ കുട്ടിയക്കെ അങ്ങനെ ചാടൊന്നും ഇല്ല പേടില്ല ഞങ്ങളൊക്കെ സമയ ത് അവിടെ ഗ്രൗണ്ട ആയിരുന്നു ഇനി ആ ഗ്രൗണ്ടിൽ ഇപ്പം സ്കൂൾ ആയക്കയാണ് എന്നിട്ട് സ്കൂളിന്റെ സ്ഥലം പൊളിച്ചിട്ട് ആ അന്ന് തോടിൻ്റെ വക്കിന് അന്ന് അന്ന്, എന്തോ രസായിരുന്നന്നോ മാ, മാവ് ഉണ്ടായിന് നറയെ നാ നല്ല മാങ്ങണ്ടാവും എന്നിട്ട് അതിന്റെ ചുവട്ടി കാവല് ഇരിക്കലേ ഇന്ന് അതൊന്നും ഇല്ലല്ലോ എന്നാ ശരിട്ടോ ഞാൻ പിന്നെ വിളിക്കാം
ആ, ഓക്കെ